ഹലോ.
ആ കേക്കാമോ?
ആ കേക്കുന്നുണ്ട് ചായ കുടിച്ചോ.
ചായ കുട് ച്ചുകുണു നിങ്ങളോ ചായ പിടിച്ചോ?
ച്ചു.
എന്തായിരുന്നു സ്
എന്താ മയ ഉണ്ടോ സ്നാക്സ്.
മഴ ഇപ്പില്ല. പടായി ആ ഓക്കേ മഴിപ്പില്ല. ഉണ്ടാർന്നു ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊർഞ്ഞു ന്ന്ക്കാ. അവിടെയോ?
എന്നാ എവടേങ്ങൻതന്നെ ഇപ്പൊന്ന് പെയ്തു. ഇപ്പ ചോർന്ട്ടുള്ളൂ ഇപ്പൊ കുറവ്ണ്ട്. ഇനി രാത്രികക്ക് ഭക്ഷണങ്ങളൊക് കായോ.
ആ രാത്രിത്തേക്ക് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കറി ഒന്ന് സെറ്റാ ആക്കണം.
ആ കറി ഇവിടെ ഇവിടെ രാവിൽ ക രാവിലെ വെച്ചാ കൊറച്ച് കറിുണ്ട് പിന്നെ എന്തെങ്കിലും ഇലയൊക്കെ താളിക്കണം.
ആ
ആ മുരിങ്ങ ഊരി വെചിട്ട്ണ്ട് ഞ്ഞി ഇണ്ടാക്കാ ണ്ട് പിന്നെ ഉണക്ക മീൻ പൊക്കാണ്ട് പണി പണി കൊറച്ചു കൂടിണ്ട്. ആഹ് മുരിങ്ങാ താ പ്പ്ക്ക്ഹ് ഉണക്കമീ നാണ് ആഹ അയികൊര് ണ ഒക്ക മീൻപോട്ട്ണ്ടായ നല്ല രസല്ലേ?
ആ ഉണക്ക മീൻ എന്താക്കാ.
ഒണക്കമീന് എന്താ ഇവ്ടെ വല്ല്യയ ആ വല്യ ഉപ്പ് വല്യ ഇഷ്ട്ടല്ല. കുറചേരൊന്ന് വെള്ളത്തി ലിടും. അതിന്റെ നല്ല ഉപ്പാണ് പോയി ണ് പിന്നെ അത് എന്താ കുറച്ച്. ച് മഞ്ഞ പൊടിയോ മുളകും പൊടിയോ ഒക്കെട്ട് വറുത്തെടുക്കും. അല്ലെങ്കിൽ പിന്നെ വെറും മഞ്ഞപ്പൊടി ട്ത്ട്ട് എന്താ പച്ചമുളക് കീറി് ട്ടാലുംമതി പൊരിക്കണ സമയത്ത് അപ്പൊ നല്ല രസാണ്.
അസാണ് നമ്മള് നേരെ വേറെ ടൈപ്പാ ചെയ്യല്. ജസ്റ്റ് പൊരിച്ചിട്ട്. ട്ട് ജെസ്റ്റ് ക്രഷ് ചെയ്തെടുക്കും മിക്സില് എന്നിട്ട്. ഉള്ളി മുളകുംല്ലേ ഉള്ളി മുളകും ചതച്ചിട്ട് അത് മൂപ്പിച്ചിട്ട്. ആ അതിലേക്ക് ഈ ഇത്ടും. ഉണക്കമീൻ പൊരിച്ചിട്ട് ക്രഷ് ചെയ്ത് വെച്ചത് എന്നിട്ട് മിക്സ് ചെയ്തീടും. ചമ്മന്തി പോല ആാക്കും ജസ്റ്റ് ക്രഷ് യ്യൊള്ളൂ അപ്പൊ നമുക്ക് കടിക്കാനും കിട്ടും അങ്ങനെ.
കണ്ടി.
ആ അത് നല്ല ടേസ്റ്റ് ആണ്.
ആ ആ ഇന്നാ ഹാ. നല്ല ചമ്മന്തി തേങ്ങന്റെ ഒക്കോപ്പം അങ്ങനെ ഉണക്ക മീന്റെ. തലയൊക്കെ ഉണ്ടാവൂലേ നമ്മള് തല വല്ലാതെ അങ്ങനെ ആരും കഴിക്കൂലല്ലോ അപ്പ അങ്ങനെ. ത് സമ്മന്തി ഇണ്ടാക്കലുണ്ട്.
ആ ആ അപ്പൊ അവിടെ നല്ലതര്. അവിടെ നല്ല മുണക് മീനൊക്കെ കിട്ടോ.
ആഹ് കിട്ടും ആ് ഇവിടെ കടകളിലൊക്കെ ഇങ്ങനെ വരുന്ന ആ മീൻ വാങ്ങക്കും. ല്ലർവർക്ക് അങ്ങനെ ഇഷ്ട്ടാണ്.
ആ അത് ഫ്രഷ് ആയിരിക്കൂല്ലല്ലോ നമുക്ക് ഇവിടെ കുറെ പുഴകളുംതക്കെ കൊള്ളണ്ട് ഫ്രഷ് ആയിട്ട് തന്നെ കടല എടുത്താണ് അപ്പൊ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും അവര് ഫ്രഷ ആയിട്ട് തന്നെ പിടിച്ചിട്ട് ആ ഉണക്കിയിട്ട് അങ്ങനെയുള്ളള്ളത് കിട്ടും അപ്പൊ നമുക്ക് നല്ല ടേസ്റ്റ്ല് കിട്ടും
ന്ന കുറച്ചും കൂടി ടേസ്റ്റ് കൂടലേ ഇത് റഞ്ഞാ കൊറെേ പഴക്കുള്ള മീനായി
അതന്നെ ഇത് പഴക്കമുള്ളത് മാത്രല്ല ഇങ്ങനെ ഉണക്കണതൊക്കെ കണ്ടിട്ടില്ലേ റി ലൊക്കെ ഇങ്ങനെ എന്തോ വൃത്തിയില്ലാത്ത വെള്ളത്തിലൊക്കെ കഴികീട്ട് നിക്ക് കാണ്പോ എന്തോ ലാണ്
അവിടെങ്ങനെ നല്ല ഫഷ ആട്ട് തന്നെ അവിടെള്ള ആൾക്ക് തന്നെ
ആ അവിടെള്ളവര്ന്നെ ഉണക്കും കൂടാ നമ്മളത് വാങ്ങിക്കും
ആ അങ്ങനെ ഓരോ വീഡിയോസ് കണ്ടിട്ടുണ്ട് നമുക്ക് തിന്നാനൊന്നും അല്ലാതെ തോന്നുന്നില്ല പക്ഷെ അയിന്റെ ഇത് ഞക്ക് ൻ എങ്ങനെ ആ പിന്നെ അതൊന്നും ഓർക്കൂല
കൊയുവല്ലേ സൂചിക്കൊഴുവാ അത് കഴിച്ചിട്ടുണ്ട കുഞ്ഞ കുഞ്ഞിക്കൊഴിവ ആ കുഞ്ഞിക്കൊഴിവുണ്ട് അത് നല്ല നല്ല ടേസ്റ്റാ അത് ഇത്മാതിരി ഒക്കെ ഉണ്ടായി വെറുത്തി ഫ്രൈ ചെയ്താലും ഭയങ്കര ഇഷ്ടണ അവിടെ അതിപ്പോ ഇവിടെ ഉണക്കിയാലൊന്നും കിട്ടുല്ല ഇത് കടയിന്ന് തന്നെ നമ്മൾ വാങ്ങിക്കണതാ മാർക്കറ്റി അത് നല്ല ടേസ്റ്റ് ആണ്
അത് ഞാൻ കഷ്ടില്ല ഞാന ആ അവിടന്നിട്ട് എങ്ങനെ മയ് ണ്ടോ
ഇവിടെ ഇപ്പ ഇല്ല മഴ ഇടക്ക് ആ് ഇടക്ക് ഇടക്ക് ഇങ്ങനെ പെയ്തൊണ്ട് ആ ഇന്നലെയൊക്ക ഇണ്ടാർന്ന് മഴ
ഏ ഇവിടെ എന്നാ കുറവാണ് ഞങ്ങക്ക് ഇന്ന ന്നലെ മിഞാ മിഞ്ഞാന്ന് യിരുന്നു ഇന്നലൊന്നും ഇല്ല മഴ ഇന്ന് വൈകുന്നേരം ഇപ്പൊ അഞ്ചു മണി കായപ്പ ഒന്ന് ചെറിയൊരു മഴ കിട്ടി
ആണല്ലേ ഞങ്ങളുടെ തുണിയ ഒന്നും ഉണങ്ങിയിട്ടില്ല ഇതൊക്കെ ഫുള്ള് ഇവിടെത്തന്നെ ഇട്ടേക്ക
ആ എവിടെ തന്നെ മായല്ല വ വെയിലില്ല എന്നാലും മയക്കാർ ഭയങ്കര മൂടി ഇങ്ങനെ നി ക്കും അങ്ങനെ തുള്ളിട്ട് ഞമുക്ക് ഒണ ണങ്ങാൻള്ള ഗ്യാപന്നും കിട്ടൂല അപ്പൊ ഒണങ്ങാൻ അതൊക്കെ ഇപ്പൊ അകത്ത കൂടെ ഉണ്ട് അകത്ത കൂടെ ഇങ്ങനെ ജ ആഹ് ആ ഇല്ലേ പയ്യ്ണി ല്ല എന്നാ വെയിലില്ലാതെങ്ങനെ ഒരു മൂടിയ ഇതാണ് അങ്ങനതൊര അവസ്ഥ
അങ്ങനെ ആവ്മ്പോ പാടാണ് നമുക്ക് ഒന്നും അല്ലേ ഒന്നും ചെയ്യാനും പറ്റില്ല ആ
പിന്നെ റഞ്ഞ പൊറത്തിട്ടാലും തന്നെ ഒ ഒന്ന് മയ ഞമ്മള് എങ്ങോട്ടേലും തി രീമ്പളെ കാരം മയ ഒന്ന്
മഴ വരണത് അല്ലാഹ് അത് ഏറ്റവും വലിയ ടാസ്ക് ആണ് ഈ എടുത്തിടലും ച്ടലും ബാക്കിയൊക്കെ കൊള്ളാം എനിക്കിഷ്ടമല്ല അത് ആതാണ് ഏറ്റവും കലി ഇപ്പോള്ള പണി ഈശ വരും അപ്പൊ ന നമ്മള് വിരിച്ച ഇങ്ങൂടി തിരിയുമ്പോഴായിരിക്കും ദേ വരു ന്ന് മഴ ആ വീണ്ട ഇറങ്ങിയ ഓഡി ഇത് തന്നെ പരിപാടി
ഇ അതന്നെ അവിടെ എങ്ങനെ മെഷീൻ ണ്ടോ അതോ
ഓ
അവിടെ എങ്ങനെ അലക്കാന എങ്ങനെണ്
ആഹ മെഷീൻ ഉണ്ട് മെഷീൻല് ഇടും പിന്നെ യൂണിഫോ ഫോംസ് ഒക്കെ കൈവച്ചന്നെ കഴികിടും വൈറ്റ് ഒരു ക്രീം കളർ മാതരത്തെ ഷർട്ടാ അപ്പോ അത് മാത്രം
ഇവിടത്തെ കുട്ട്യാൾക്ക് ഇപ്പോ കിട്ടിയത് വൈറ്റാണ് ഇനീപ്പോ അവസ്ഥ പറയേണ്ടി വരൂല ഉണങ്ങിട്ടക്കെ ഇല്ലെങ്കി കരിമ്പൻ അടിക്കൂല്ലേ
കരിമ്പന് അടിക്ണ മാത്രല്ലെ വെളുക്കു വെളു മറ്റേ വെളുത്ത് കിട്ടണ്ടേ അയിൻ വേണ്ടി നമ്മള് കല്ലിലെന്നേ അലക്കണം ഓ് കൊറച്ചൊന്നുംല്ലല്ലോ എന്നാ ഇവർക്ക് ഓവർക്കോട്ടുണ്ട് എന്നിട്ടും കാര്യൊന്നുമല്ല ഓവർ കോോട്ടിന്റെ ഇടക്കൂടെ ഒക്കെ എന്തൊക്കെയോ വിളിച്ചു വരോ
കിക്കുമ്പോ ഞാൻ ഒേപ്രണ് തയ്ച്ച വെക്കണം തയ്ച്ച് ഏട്ടി വെച്ചിക്കണ് ഇനി അടിക്കാൻണ്ട്
ആഹ ഏപ്രിൽ ഇട്ട് കൊടുക്കുവാനല്ലേ ആ ഫുൾ വൈറ്റാ ഷേർട്ട് ഇവർക്ക് കോട്ട്ണ്ട്
അവള് ാർട്ട വൈക്ക് ആ അങ്ങനെയാണ് ആഹപ്പ എടുന്ന അയിന അവര് നീറ്റ്നസ് പഠിക്കാനാണെന്നൊക്കെ പറഞ്ഞത് പക്ഷേ എന്ത് നീറ്റ്നസ്സ് ചെറിയ മക്കളല്ലേ എൽ കെ ജിൽ പഠിക്കണവരാണ് അതുപോലെ നീറ്റ്നെസോക്കെ ശരിയാവും
ആ അങ്ങനെ ചെറിയ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ആക്കിട്ട് പിന്നെ പിന്നെ അവര് പഠിച്ചോളും സ് സ്വാഭാവികായിട്ട് പഠിക്കലോ
ആ അതിനാണ് ടീച്ചർമാര് അവർക്കിങ്ങനെ കൊടുക്കുന്നത് ആഹ ശീലിപ്പിച്ചാളല്ലേ
ശീലിപ്പിച്ച കഴിഞ്ഞാൽ അങ്ങനെ വെച്ചിട്ട് ആ അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞത് മോൻകി കവർ ചെയ്ത് കൊടുത്ത നമ്മള ഒരു ഫ്ലവറിന്റെ ടൈപ്പുള്ള ബുക്കിന്റെ കവർ ചെയ്ത് കൊടുത്തത് പേപ്പർ വെച്ചിട്ട് അപ്പ മിസ്സുമാര് പറയുന്നാണ് അത് പാറ്റ്‌ റ്റുലത്രെ അ സ്കൂളിൽ ഒന്നെങ്കിൽ ബ്രൗൺ കളർ അല്ലെങ്കിൽ ഗ്രീൻ എല്ലാവരും യൂസ് ചെയ്യണതില്ലേ അത് വേണോന്ന് സ്കൂൾന്ന് പറയുന്നത് തന്നെ യൂണിഫോമിറ്റി ആണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവനിക്ക് മാത്രം വെറൈറ്റി ആയിട്ട് വരണ്ടാന്നു അപ്പോ ഞാൻ പറഞ്ഞു മിസ്സിപ്പോന്തായാലും അടുത്ത അടുത്ത പ്രാവശ്യം ഞങ്ങ ഇതുപല ചെയ്തോള പക്ഷെ എന്തായാലും റീ മാറ്റി നമുക്ക് എല്ലാം റീക്കവർ ചെയ്യാൻ പറ്റോ അ അത് ഭയങ്കര പാടല്ലേ അപ്പൊ അപ്പൊ ഇപ്രാവശ്യത്തേക്ക് ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞു വേറെ വഴിയില്ല പാടെല്ലാം എത്രനേരെടുത്തു
ആ എത്ര ആ ഓരോ സബ്ജക്റ്റും അതിന്റെ നോട്ടും ടെസ്റ്റും ഒ
ടെസ്റ്റും കവർ ചെയ്ത് പശ വെച്ച് ഒട്ടിച്ച് പോവാതിരിക്കും ക്കാൻ വെയിറ്റൊക്കെ കേറ്റി വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വിടുന്നാണ് അപ്പൊ വിളിച്ചിട്ട് പറയാ അത് പറ്റൂലാന്ന്
ആഹ മറ്റേ ആഹ ബ്രൗൺിന്റെ കാണത്തെ ആ കളർ അങ്ങനെ തന്നെയാണ് അപ്പൊ പിന്നെ പക്ഷെ എന്നാലും നെയിം സ്ലിപ്പ് ഒക്കെ ണ്ടുമ്പോ അത് വല്ല കാറിന്റെ ബൈക്കിക്കി ന്റെ കാര എന്നാത്തന്നെ ഓര് അത് അത്
അത് നോക്കിയിരിക്കും അത് മാത്രല്ല ബോക്സ് ഒക്കെ ആണെങ്കിലും അതിമ്മേ കളിക്കും എന്തെങ്കിലും ഒരു ടോയ് ബോക്സ്‌മ്മെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോലൊ ബോക്സ്മ്മെ കാർട്ടൂണോ എന്തെങ്കിലും
ആ ബോക്സ് അല്ലെങ്കിൽ മറ്റേ രണ്ട് സൈഡും ഓപ്പൺ ആക്കാൻ പറ്റത് കവിടെള്ളത്
അപ്പൊ ഇവര് മിസ്സുമാന വിളിച്ചു പറലാണ് ബോക്സ് കൊടുത്തു വിടേണ്ടന്ന് കെ ജി രീൽ ഒന്നും ബോക്സ് ഉണ്ടായിരുന്നില്ല ആ കാരണം ഇവർക്കുള്ളതൊക്കെ ഇങ്ങനത്തെ ബോക്സ് ആണ്
ആ അങ്ങനെ ഒക്കെ ഇഞ്ഞ തന്നെ എന്താ പ്ലേറ്റ് മാറ ക്ലാസ് ആയിട്ട് വല്ല ബോക്സും പെൻസില ഒക്കെ മാറി കൊണ്ടക്കണല്ലേ
ആ അതെ ഏറെസർക്കെ ഒരു ദിവസത്തേക്ക ഉള്ളൂ എറീസറും ഇതൊക്കെ പെൻസിലൊക്കെ എല്ലാ ദിവസം വരും പോയി പോയിന്ന് പറഞ്ഞ
ആ മോന് എത്രല്ല
മോൻ നാലിലാണ് മോള് രണ്ട് എന്നിട്ടും കാര്യൊന്നുല്ല ഒന്നും സൂക്ഷിക്കൂല
ആ അവർക്കിപ്പ എന്താ പോയാ വേറെ കിട്ടല്ലേ
അതന്നെ സൂക്ഷിക്കാൻ അങ്ങനത്തെ ഒരു ചിന്തയൊന്നുമല്ല നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തൊണ്ട് നമ്മള് സൂക്ഷികാരുന്നു പക്ഷെ ഇവര് സ്കെയിലൊക്കെ വെച്ച് അടിച്ചറിഞ കളിക്ക
ആ ഇപ്പത്തെമ്മക്കൊക്കതിന ങ്ങനെല്ലല്ലോ ഞ നമ്മക്ക്ത്ത് പറഞ്ഞാ ക്ക് കിട്ടാൻ വയില്ല നഞമ്മള ള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചവരാണ്
അതെന്നെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതത്ത്ര അത്രക്ക് ഇതായിട്ട് വിലപിടിപ്പു കൂടെ നമ്മള അത് സൂക്ഷിക്കൂല്ലേ ഇവർക്ക് പക്ഷെങ്ങനെന്നുല്ല ഇവർക്കറിയാ ഇത്രയും ഭിന്ന സാധനങ്ങളി വിടെണ്ടന്ന്
എ ആയി അതാണ് പിന്നെ ന്ന നമ്മള് പൾക്കായിട്ട് വാങ്ങിയക്കണത് വര് കാണുന്നുണ്ട് അപ്പൊ പിന്നെ
ഓനിന്നെ ന്
അപ്പൊ പിന്നെ അവര് എ ഇത് പോയാലും കുഴപ്പല്ല അവിടുണ്ടല്ലോന്നുള്ളരു ചിന്തണ് അവര്
അതന്നെ രണ്ട് ബോയ്സാണോ ട്വിൻസ്
ആ ട്വിൻസാന് രണ്ടു പേരും നല്ല ബോയ്സാണ് ആ ഉം അയിനെപ്പോ ഒരു ആവരുസ്കൂളിട്ട് വന്നപ്പൊ കച്ചറേന് ഓരോ മുന്ന് പറഞ്ഞ്
ആ രണ്ടു പേരള്ളൂ ല്ലേ
ആ അവര് രണ്ടു പേരൊന്നൊള്ളൂ
ആണോ ആ ആ അതന്നരു ടാസ്ക് ണല്ലെ എൻക്ക് ഒരാളും കൂടി ണ്ട് ഒരു ചെറുതൂ ടീണ്ട്
ഏ ചെറുത്ണ്ടോ
ഒന്നരയസ്സ്
ആ എന്താ അവനദ ആ
പണിയുമെല്ലാമായിട്ട്
അവന എപ്പളാ ഒറങ്ങനൊക്കെ എപ്പളാ
ഉറങ്ങലൊക്കെ ഒരു പത്ത് മണിക്കെ ആവും പിന്നെവർക്ക് രാവിലെ എ് ട്ട് മണിഴാവുമ്പോഴേക്കും ബസ്സ് വരും അപ്പ തന്നെ പോണം സമഴായല്ലേ
ആ ആ
ഉം